കേക്കാം
ആ കേക്കാം
ആഹ് പറഞ്ഞു. അപ്പൊ ഹോസ്പിറ്റൽ ബാഗ് അതല്ലേ ഡൗട്ട് അതിനിപ്പം എന്താ കൊറെ വെള്ളത്തുണി വേണം. കുഞ്ഞിനുടിപ്പിക്കാൻ അത് ആ കീറി കട്ട് ചെയ്ത് ആ ഒരു ആ ഒരു ഇതിൽ കട്ട് ചെയ്ത് എടുത്ത് വെക്കുന്നതായിരിക്കും കുറച്ച് കൂടെ നല്ലത്.
ഉം ഉം
പിന്നെ ഞാനെന്നൊക്കെ പറഞ്ഞത് കുഞ്ഞിനുള്ള തുണി മേടിച്ച് അലക്കി ഉണക്കിയാ കൊണ്ടുപോയത് നമ്മള് പുതിയ ഉടുപ്പിടുമ്പം ആ പുതിയ ഉടുപ്പിടുമ്പം കുഞ്ഞുങ്ങൾക്ക് ചൂടിന്റെ ഇത് വരൂല്ലോ സെറ്റ് എത്രക്കെയാണേലും കഴുകി എല്ലാം കഴുകി ഡെറ്റോൾ മുക്കി ക്ക്യ അങ്ങനാ കൊണ്ടുപോയേ
അയ്യോ അത് പറഞ്ഞപ്പോഴാ ഉറപ്പ് ഇന്നലെ ഒരെണ്ണം മേടിച്ചായിരുന്നു ഇനീ ഇപ്പം അത്യാവശ്യം വെയിലുണ്ടണക്ക്
ആഹ് ആ എന്റെ സമയത്ത് വന്നാലിങ്ങനെ വെയിൽ കാത്ത് കാത്തിരുന്ന് ഒരു വിധത്തിൽ ഉണക്കിയെടുത്ത് പിന്നെ വേണ്ടത് നമുക്ക് യൂസ് ചെയ്യാനുള്ള പാഡ് വേണം
ആം
പിന്നെ ആ ഓരോ ഹോസ്പിറ്റലിനനുസരിച്ച് ചിലർക്ക് വെള്ള ഷർട്ടും വെള്ളമുണ്ടും അങ്ങനൊക്കെ പറയും. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഏതെങ്കിലും നൈറ്റി യൂസ് ചെയ്യായിരുന്നു അങ്ങനുള്ളത് എടുക്കണം പിന്നെ ആ വൈബ്സ് മേടിക്കണം കുഞ്ഞിനന്ന് മോഷനൊക്കെ പോകുമ്പം തുടക്കാൻ ആ പിന്നെപ്പിന്നെന്താ ആഹ് വയറ് മുറുക്കി കെട്ടാനായിട്ട് ഒരു തുണി ചോദിക്കും അവര് ഒന്നോ രണ്ടോ ആ ഒരു മുണ്ട്
അതെന്ന മുണ്ടോ
ആ മുണ്ട് ആ കോട്ടൺ ആ വെള്ളൊന്നും വേണ്ട കോട്ടനായിരിക്കണം ഈ പോളിസ്റ്റർ കലർന്ന കോട്ടൺ വേണം പറ്റത്തില്ല കാര്യം കെട്ടിയ മുറുകിയിരിക്കത്തില്ല ആ പിന്നെ ആ കോട്ടന്റെ മുണ്ട് അത് എ എല്ലാത്തിനും കോട്ടൺ തന്നെ യൂസ് ചെയ്യണം എന്നാന്ന് വെ ച്ചാ ഇപ്പം ഏ നമ്മുടെ വയർ കെട്ടാൻ ആണേലും അല്ലെങ്കിലും നമ്മളെ യൂസ് ചെയ്യുന്ന എല്ലാം കോട്ടൺ ആണെങ്കിലേ പറ്റുള്ളൂ ഈ പോളിസ്റ്റർ ആവുമ്പോ ഇതൊന്നും കാര്യം ഉണ്ടാവില്ല അതെടുത്ത് വെക്കണം പിന്നെ നമുക്ക് ചോർണുള്ള ഗ്ലാസ് പത്രം ഫ്ലാസ്ക് അങ്ങനൊക്കെ
ആ ആ പിന്നെ കുഞ്ഞുടുപ്പ് ഒന്നും കൊണ്ടു പോയില്ല
ഉണ്ട് ഉണ്ട് പിന്നെ അത് കുഞ്ഞുടുപ്പ് സെറ്ററൂ ആ പിന്നെ കുഞ്ഞിനങ്ങനെ സ്നുഗി ഒന്നും നമ്മളോടൊപ്പം ഉണ്ടകുമ്പോ യൂസ് ചെയ്യത്തില്ല പിന്നെ വെള്ളെ എന്നൈ ഷൂവിലൊക്കെ വെക്കാനുള്ള മഞ്ഞ നിറം അങ്ങനെയൊക്കെ വെക്കണോന്ന് പറഞ്ഞാൽ മാത്രം അത് വെച്ച് നമ്മൾ ആദി കൊണ്ട് കെടത്തുവാ ചെയ്യുന്നെ കാര്യം അതില് യൂറിൻ ഒന്നും പറ്റരുതല്ലോ
അതെ അപ്പ ഡ്രൈ ഷീറ്റ് അ അങ്ങനൊന്നും എടുത്തില്ല
ഉണ്ട്ണ്ട് ഞാൻ വര
ഏ ഹേ എന്തെങ്കിലും വിട്ടുപോയാൽ ക്കെണ്ടായ്ന്റെ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും മേടിക്കാൻ വിട്ടുപോയത് അങ്ങനെന്തെങ്കിലും ക്കെയുണ്ടായ്
ഇല്ലല്ല ഞാൻ ഞങ്ങള് പോയ ഹോസ്പിറ്റലിന്റെ അടുത്തൊരൊറ്റ ഒറ്റ കടയില്ലായിരുന്നു അതുകൊണ്ട് എല്ല ഏ റ്റു ഇസഡ് സാധനം മേടി ച്ചോണ്ടാ ഞങ്ങള് പോവ്ന്നത് അതുകൊണ്ട് എല്ലാം പിന്നെ പോയിട്ട് വാങ്ങിച്ചൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാ ഈ കൊ തുക് വ ലയൊള്ള കൊച്ചിനെ കെടത്തുന്നൊരു ബെഡൊണ്ടല്ലോ
ആഹ്‌ ഹാ ഹാ
അതു മാത്രേ ഞങ്ങള് മേടിച്ചൊള്ളൂ പോരാത്തതിന് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുണ്ടായത് ഓണത്തിന്റെ തലേന്നാ സോ കടയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് എന്തേലും വേണന്ന് വെ തെന്നാ പറ്റില്ലായിരുന്നു
ഉം
ആ ഡ്രൈ ഷീ റ്റ് എടുത്തു പി ന്നേ കുഞ്ഞുടുപ്പുകള് ഹാ എല്ലാം കഴി ഏഹ് എന്നാ പക്ഷെ കുഞ്ഞുടുപ്പുകൾ ഒത്തിരി മേടിക്കാതിരിക്കുന്ന നല്ലത് നമ്മള എന്നാെന്നറിയോ ഒര അഞ്ചോ അഞ്ച്. ഞ്ചെണ്ണം മതി. കാര്യം കാണാൻ വരുന്നവരും. മൊത്തം കുഞ്ഞുടുപ്പായിട്ടാ വരുന്നേ എനിക്ക് പ റ്റി അതോണ്ടാ ഞ
ആഹ് ഞാന്‌ ഇപ്പൊ രണ്ട് കെട്ടു ടുപ്പും ഇവരു മൂന്നാ ല്ലെ മറ്റേ ബട്ടൺ ടൈപ്പ് ബനിയന് അങ്ങനെ എടു
ആഹ് ആഹ് ഓക്കെ ഓക്കെ ഓക്കെ ആഹ് ന്നിട്ട് പിന്നെ കുഞ്ഞിനത് പിന്നെ സെറ്റർ തൊ പീ കൈയ്യിലിടുന്ന സോക്സ്, കാലിൽടുന്ന സോക്സ സ് പിന്നെ കുഞ്ഞിനെ പൊതപ്പിക്കുന്ന ഒരു ഷാള് ഉണ്ടല്ലോ
ആഹ് ടർക്കി പോലിരിക്കുന്ന ക്യാപ്പ് ഉള്ളെ
ആഹ് അതന്നെ അതന്നെ അത് വേണം പിന്നെ നമ്മക്ക് കം മ്പിളി നല്ല കമ്പിളി വേണം അത് ഹോസ്പിറ്റലിൽ ന്ന് പറയും എനിക്ക് തോന്നു ണേ ആഹ് നമ്മളീ ഡെലിവറി ഒക്കെ കയ്ഞ്ഞി ബ് കിടുകിട്കിടാന്നൊരു വെറയലാെ ണ്ട് അതായത് നമുക്ക് നമുക്ക് കണ്ട്രോളെയ്യാം പറ്റില്ല നമ്മൾക്ക് നിക്കത്തില്ല അതാ കൊറേ കഴിയണം കൊർ ച്ച് കഴിയണം അതൊന്ന് മാർണെങ്കി അന്നേരം എ ഒന്നോ അന്നേരം അവര് ഇപ്പൊ ഞാന് പോയെട്ത്താണ് ഭയങ്കര തണുപ്പായിരന്നേ അപ്പൊ അവര് നല്ല ക കമ്പിളി കൊണ്ട് നമ്മളൊരു മുന്നാല് ചെറിയ കം കൊണ്ട പോയ അവസാന ആശുത്രി കിടന്ന കമ്പിളി എല്ലാം കൂടെ എടുത്ത് എന്റെ മണ്ടൽ ഇട്ടിട്ട് ഞാൻ ഇന്ന് താഴെ കമ്പിളി പൊങ്ങി പൊങ്ങി പൊങ്ങി പൊങ്ങി എനിക്ക് ആൾക്കാരെ പോലും കാണത്തില്ലായിരുന്നു പക്ഷെ കിടുകിടാന്ന് നമ്മൾ വിറക്കും അപ്പൊ ഇച്ചിരി നല്ല കട്ടിയുള്ള ഒരു കമ്പിളി കരുതണന്ന് ചിലപ്പോ പറയും അതൊക്കെ ഹോസ്പിറ്റലന്ന് പറയുന്നതിന അനുസരിച്ച് ചെയ്താൽ മതി ഹലോ ഹലോ ഹലോ ഹലോ പോയ ഞാൻ പറയുന്ന കേക്കാവോ ഹലോ